ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ.
പറി
ആഹ് ഉം. എന്തൊക്കെയുണ്ട്
നല്ല വർത്താനം. അവിടെ
ഏഹ് അവിടെ സ് പിന്നെ
എന്നിട്ട് ഇനി എന്താലും അനിയത്തിയുടെ കല്യാണത്തിന്
ആഹ് അതെ. അതെ. ഞാൻ അതല്ലച്ച് അന്റെ കല്യാണത്തിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ്. അത് ചോദിക്ക്.
പരിപാടികൾക്കൊ മുന്നേ വണംട്ടോ. ഇക്ക് സംഗീത നൈറ്റ് വണന്നുണ്ട്.
ഏഹ്
ഉം. ഉം അത് വണംന്നുണ്ട്. ഒരു ഗൗണൊക്കെ ഇട്ട്
ഏഹ്
ഉം പിന്നെ സാരി ഹെ ഉടുത്തിട്ടൊരു തലേന്നുള്ള ഒരു പരിപാടി വണം. പിന്നെ സാധാ കല്യാണം
ഗൗ
ആഹ് പിന്നെ ഞങ്ങളെ വീട്ടില് ഒന്ന് വേണം പിന്നെ അടുത്ത ദിവസം ചെക്കന്റെ വീട്ടില് വേറെ ഉം ആഹ്
ലെ ഓഹ് വാപ്പി ഉമ്മിം മുടിയോ ആഹ് ആഹ് ഒന്നല്ലേ ഉള്ളൂ അല്ലേ
അതെ അതെ
അപ്പ ആവാം
ഉം
ഉം അല്ല പിന്നെ എന്തേ അനിയനും അനിയത്തിയൊന്നുല്ലഞ്ഞെ
എന്ത ഇക്കും അറിയില്ല
അന്നേഷ മതിന്ന് പറഞ്ഞ നിർത്തിയേ ഉം ആ കൊടുത്ത് അ കൊടുത്താളിത്തിരി കൊടുത്താളി ത്തിരി രണ്ടെണ്ണം കൊടുത്താള
ഉം
ഉം ഇവിടത്തൊന്നാ തല്ലി തീർക്കാനേ നേര ഉണ്ടാവുള്ളു
ഉം
ങ്ങ്നല്ലേ അനത്തിക്ക് ഭയങ്കര അങ്ങനാവണം ഇങ്ങനെ ആവണോ അതുകൊണ്ട് എല്ലാ എല്ലാ പരിപാടിക്ക് വേണം അതുകൊണ്ട് എല്ലാരും ഓരോരുത്തടെ സ്പോൺസർ ആവുക നാലനണ്ടല്ലോ അപ്പൊ നാലാൾക്കാര ഓരോനീച്ചെടുക്കുക ഉം അതൊക്കെയാണ് പ്പൊളെ അതാ പോളത് ഇപ്പുറത്തുണ്ടോന്ന് നോക്ക ക്കറണ്ടാ അത് അതേ അപ്പട ഏറ്റാ മതി എല്ലാരും ഓരോ നീച്ചേ അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവൂലന്ന്
ഉം
ഉം ഉം
നിങ്ങള മൈലഞ്ചി കല്യാണ ഏറ്റവുംള
ഏഹ്
ഉണ്ട്
ആഹ്
ഉം മൈയിലാഞ്ചി ഇട്ടാൻ വരാൻ തന്നെ ഉണ്ടേ ആഹ് ആഹ്
മൈലഞ്ജി
ഇടാൻ വരാൻ തന്നെുണ്ട് അയ്യായിരം ആറായിരം രൂപൊക്കെ
ആഹ് എന്താ പൈസൊക്കെ ഇനി ഇത് ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇനി മെഹന്തി മെഹന്തി പഠിക്കട്ടെ മെഹന്ദി ആർട്ടിസിനെ കയ്യാറപ്പ്യാണ് അങ്ങനെ എല്ലാ മേഖലയും ഞാൻ നോക്കണ്ട് ഏതേലും ഒന്ന് ക്ലിക്ക് ആയാലോ
പക്ഷെ അതിനനുസരിച്ച് അങ്ങനെ സ്പീഡിലിട്ട് സെറ്റ് ആവണം ട്രേ ഒന്ന് കേറി കിട്ടണം
അതുമല്ല പിന്നെ പറയണ മോഡലാണ് ഇട്ട് കൊടുക്കണം നമ്മള് അമ്മക്ക് ഈ സ്ഥലം ഉം വേ എന്നിട്ട് ആഹ് ആഹ് അപ്പപലെ ആദ്യം ഇങ്ങോട്ട് റഫറൻസ് അയച്ച അതും പണ്ടൊക്കെ സാധാ പൂക്കളുംന്തൊക്കെ വച്ചാ മതി അപ്പൊക്കെ എന്താന്നാ ഫോട്ടം വരെ വരയ്ക്കുന്ന കൈ്മല് ഉം അത് അതും പോയി ഇപ്പൊ പുതിയാപ്പള്ളിന് പുതിയണ്ന്റെ ഫോട്ടോ ആണ കൈമലേ പോർട്ട്രേറ്റ് ചെയ്ത് വരച്ചൊടുക്ക ഔ ഭയങ്ക
അമ്മടെ കുട്ടിടേം
ആഹാ ഭയങ്കര
ഇങ്ങള് മോം റ്റുബി ഒന്നും ഉണ്ടാക്കീല
ഇന്റിനോന്നും മോംടുബി ഇല്ലേനിം അന്ന് മോം ടുബേയ് ഇല്ലയേനിം ഇതൊക്കെഞ്ഞ് ആ ഉം പ്പം എല്ലാ പരുപാടി ണ്ട് നമ്മള് പെറ്റപ്പളൊന്നും പരിപാടിയില്ല നമ്മള് കല്യാണം കഴിച്ചപ്പളും പരിപാടിയൊന്നും ഇല്ലേനിം
ചെലപ്പോ ഇണ്ടാവും യൂട്യൂബിൽ കൂടെക്കെ അറിയണതിപ്പോ
ഇപ്പൊ ഫേമസ് ആയത് ഇപ്പളാണ് പ്പല്ലോടത്ത എല്ലാ പെരീലും ഇപ്പതല്ലേ
ഉം
ഇഞപ്പ് വരണ്ട് എൻ്റെ കസിൻസിൻ്റെ മൂന്നാളെ കല്യാണം അടിച്ച് പൊളിക്കണം
ഹൌ
ഉം
എക്സ്പെക്ട് ചെയ്ത മൂഞ്ചും
അഹ് ശരിയാ ഉം അശക്കസ്കൂള്ളീസ ഏ
ആഹ സാരി
ഹ് സാരി ഒന്നുംടുത്ത പരിപാടിക്ക്‌ ഞാൻ ല്ല നമ്മള് നമ്മള കുടുംബക്കാരോട ആവുമ്പോളേ പായല
ആഹ എന്താ സാരി ഒരു അടിപൊളിയല്ലേ
ഞാ ഹ് ആദ്യകൊടുത്തീനിട്ടോ ഞാൻ ടീച്ചറായിട്ട് വർക്കെയ്യ്ന്ന സമയത്ത് കൊടുത്തീനി ഇപ്പൊ ഉട്
ആഹ
പിന്നെ ങ്ങൾ എല്ലാ പരുവാടിക്കും സാരിന്നെയ്നിം
ഉം ഉം അപ്പൊ നിർബന്ധം ഉണ്ടായിരുന്നോ അങ്ങനെ സാരി വേണംന്നൊക്കെ
ഓ അതോണ്ട് ഉടുക്കാനങ്ങോട്ട് പഠിച്ചു
ആഹ ഉം ഉം ഇഞ്ഞി ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോണില്ലേ
പോവണം
ഉം
ഞ്ഞ് എന്താണ് പോയാലേ നടക്കുള്ളൂ ഓനൊന്ന് വലുതായിട്ട് പോവാചരിച്ച
ഉം ഇഞ്ഞിപ്പ അടുത്തൊല്ലം സ്കൂൾക്ക് ആക്കല്ലേ അപ്പൊ പോവാലോ
ആഹ് ഞാൻങ്ങനെ വിചാരിച് എന്താണ് ഇങ്ങനെ പോയാലോന്ന് ഓനിം കൊണ്ടു പോവാ പഠിക്കുമ്പോ ഓ അങ്ങ അങ്ങൻത്തെ സ്കൂള് കിട്ടണെങ്കില്
ആഹ് ഇങ്ങള് ഇഷ്ടപ്പെട്ട് ചൂസെയ്തതന്നെ
അല്ലെടോ ഞാൻ ഫാഷൻ ഡിസൈനിങ് പടിക്കാൻ പോയതെയ്നി ന്നെ പിടിച് തള്ളിട്ടത ഇ ടി സി ന്നട്ട് ഇന്റെ പുയ്യാപ്ല ചോദിക്ക അന ക്കെന്തെങ്കിലു ഒരു ഇതുണ്ടാ യ് വല്യ ആള് ആയി ഫാഷൻ ഡിസൈനിങ് പറഞ് പോയിട്ട്പ്പാ. അതായില്ലേ ന്നൊക്കെ പറി
ഉം ഫാഷൻ ഡിസൈനിങ് അപ്പൊ അത്ര ഇഷ്ടെര്ന്നു,
ഇഷ്ടം എന്ന് വച്ചാ ഇൻക്ക് അറിയാ ഞാൻ ചെയ്യലുണ്ട് ഞാൻ ഡിഗ്രിയില് ഡിഗ്രി കഴിഞ്ഞ സമയത്ത്
ഉം
അവിടെ ഫാഷൻ ഡിസൈനിങ് ഇണ്ടെയ്നി അപ്പം അന്ന് ൻക്ക്‌ എങ്ങല്ല ഇഷ്ടേനി ഞാൻ കുറേ ഡ്രെസ്സൊക്കെ അടിച്ചിക്ക്ണ് മാക്സിക്കെ കൊറേ അടിച്ച്ക്ക്‌ണ് ഫ്രണ്ട്സിന്റെ മ്മാ കുക്ക് ഞങ്ങളന്ന് ഹോസ്റ്റൽലേനി അല്ലോ നൂറ്റി അയ്മ്പൊർ പിള്ളേ ടീച്ചറ് ശീലംണന്നേര നമ്മക്ക് ന്നിട്ട് നമ്മളത് പിന്നെ നമ്മക്ക് ഇല്ലലോ പിന്നെ നമ്മള് അടിക്ക അവിടെ മിഷീന്ണ്ട് അതോണ്ട് അടിക്ക ന്നിട്ട് കൊണ്ട് പോവ അങ്ങനയ്നി
അങ്ങനെ ഞാൻ കുറെക്ക് ഉമ്മാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്
ഓഹ്
മ്മാര് മെയിനയിട്ട് മാക്സി ആണല്ലോ യൂസെയ്യ അപ്പൊ ഇവര് ന്താക്കും നൂറ്റയ്മ്പറുപേന്റെ ശീല വാങ്ങ് ഇന്റെങ്ങെ ഇന്റെടുത്ത് തരും ന്നിട്ട് അടുപ്പിചും ന്നിട്ട് ഞാൻ വെല്ലെ കുറച്ച് പൈസ സണ്ടാക്കിട്ടാ അയിൻ്റെ എടെ കൂടെ അയ്മ്പ നൂറും ഒക്കെ വാങ്ങിങ്ങാണ്ട് ഉം അടിക്കൂലി ഒക്കെ എന്താന്നാ അവനാൻ്റെ അവനാ അടിക്കുന്നേനൊക്കൂല
ഉം എത്ര ആൾക്കാരാ ഫാഷൻ ഡിസൈനി കൂടെ സക്സസയിക്ക്ണ്
ഉം ഫാഷൻ ഡിസൈന് പോവാതെ ആയോലുണ്ട് ട്ടോ
ആഹ് അതെ അതെ യൂട്യൂബ് കണ്ട് പഠിച്ച് ഉം ഇൻസ്റ്റയിലൊക്കെ ങ്ങനെ ഓരോ റീൽസ് കാണാ അങ്ങൻത്തെ
ആഹ് ന്റെരു കസിന്ണ്ട് അങ്ങനേ ഓള് ഇതുവരെ മിഷീന് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനെ സ്റ്റാറ്റസ് കാണ ഓള്
ഉം തൊടങ്ങി വെച്ചൊളീൻ
എഹ് അയിനിപ്പ മിഷീന്ല്ലേ
ആഹ്
ഞ്ഞ് വാങ്ങണം
ന്നിട്ട് ആഹ് കഴിവാണ് ലോകത്തിന് അറിയിക്കി
അല്ലോഹ് കഴിവ് പറഞ്ഞ് ഇഞ്ഞെല്ലാരും പറയന്നിട്ട് എന്നാണ് മറ്റേ ഇതിലൊക്കെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യനോ അവിടെ ഇന്റെ അടുത്ത് പറിം ജ്ജ് ഏതിലേലും ഒന്ന് ഒറച്ച്ക്ക് താൻ കൊർച്ച് അത് ചെയ്യും പിന്നെ കൊർച്ച് ഇത് ചെയ്യും കൊർച്ച് അത് ചെയ്യും ഒന്നിലും നിക്കുല്ല അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലൊം ട്രൈ ചെയ്യണല്ലോ ഒര് ശല്യത്ക്ക്മ്പൊ ന്നട്ട് ഇവള് പറയും ഏതിലേലൊന്ന് ഒറച്ച് നിന്നാ പ്പ ലാസ്റ്റ്ത്തെ മെയ്ലാഞ്ച്യ
ഉം എങ്ങനെ പിന്നെ അയ്ൻ്റെ എടകൂടെ മറ്റേ ഇത് ല്ലേ മൂളൻ എന്താണ് ക്രോശന് ക്രോഷന് അത് അതും ട്രൈ ചെയ്തിന് ട്ടോ പ്പം കൊർച്ച് മുമ്പ് അഹ് പിന്നെ മട്ത്ത് ഇങ്ങട്ട് റെഡി ആവണില്ല അപ ന്നെ അവ്ടെട്ട് കൊർച്ച് പൈസൊക്കെ പൊട്ടി അയ്മ്മല് ങ്ങട്ട് അഹ് എത്ര ങ്ങട്ട് ചെയ്തിട്ടും ആണ്ട് ശരിയാവ്ണില്ല വല്യെ കോൺ ആഹ് അത്താണ് എല്ലത്തിനും നമക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിണ് പക്ഷെ ഇൻക്ക് അയ്ല് മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്താ അറീല ഒന്നും റെഡി ആവ്ണില്ല ഒന്നും
ഉം ഉം
മറ്റേ റെസ്സിന് ആർട്ടക്കെ ട്രൈ ചെയതാ മതി അതൊക്കെ കൊർച്ച് എള്
എഹ് ആഹ് പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് സാധനത്തിന് നല്ല എമൗണ്ട് ആകും നമ്മക്ക് പിന്നെ പൈസ പരിപാടി വാല്ലാ ഇങ്ങട്ട് ഇങ്ങട്ട് എറങ്ങാല്ല്യാത്തോണ്ട് അപ്പ പിന്നെ അമ്മള് പൈസ പരിപാടിക്ക് ഞമ്മള്പ്പൊ മെൻക്കെട് ഇല്ലാത്ത പരിപാടിക്കെ നിക്കൊള്ളു ക്രോഷോക്കൊന്നും പിന്നെ അയ്‌ന്മാത്രം പൈസ ആവുല്ലല്ലോ ത്രെഡിനും ഇതിനൊന്നും ത്രോൾ മറ്റേ ഇതിന് ഇത്‌ ഞാന്
ആഹ്
നല്ല റൈറ്റ്ണ്ട് പഠിച്ചോലൊടൊ ക്കെ ചോയ്ച്ചപ്പൊ ഓല് പർഞ് നല്ല എമൗണ്ട് ആകും മ്മള് കൈമല് പൈസ എറക്കാൻ വാണം ഇന്നാ നടക്കും അല്ലാഞ്ഞാല് നടക്കൂല പിന്നെ അതുഅല്ല അമ്മക്കത് സെയ്ല് ചെയ്യാർഞ്ഞ ഭയങ്കര റിസ്ക്ക്ള്ള കാര്യാ കാരണം അയ്ന് ഞമ്മള് വിചാരിച്ച എമൗണ്ട് അല്ല വെരാ എല്ലാരും ചീപ്പ് റയ്റ്റ് അന്വേഷിച്ചു നട ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊട്ക്കാണെ നമ്മള് മാക്സിമം കുറയ്ക്കാനാ നോക്ക പിന്നിം ഇണ്ട്ട്ടോ അത്പ്പൊര് ആഹ് ഫിഫ്റ്റി പേർസന്റെജ് ആൾക്കാര് പോലും എന്താണ് നല്ല റൈറ്റ് ഇള്ളഹ് നോക്കൂല മാക്സിമം എത്ര കൊറയ്ക്കാൻ പറ്റുംന്നെ നോക്കൊള്ളൂ പിന്നെ ബാർഗ്യിം ചെയ്യാനും നോക്കും ആഹ് ആഹ് അങ്ങൻത്തോലെ എടേ ക്ക് ഞമ്മള് ഈ ഇത്രേം വല്ല്യെ എമൗണ്ട്ന്റെ സാധനം ഞമ്മക്കത് കൊർച്ച് കൊടുക്കാനും പറ്റൂല്ല കാരണം അമ്മക്ക് ലാഭം ഇണ്ടാവൂല പിന്നെ അങ്ങനെ കൊറേ ആൾക്കാര് പർഞ്ഞ് ഞാൻ കേട്ട്ക്ക്ണ് അഹ് റെസ്സിന്റ് അങ്ങനെ ഒര് പ്രശ്നം ഇണ്ട്ന്ന്ള്ളഹ് ഞമ്മ ക്ക്ട്ട്ണ പൈസൊക്കെ ആഹ് ആഹ് അതാണ് അങ്ങനെ ചിന്തിക്കുമ്പോ പിന്നെ അമ്മെടും ഇന്താണ് അപ്പൊ പിന്നെ അയ്മ്മക്ക് നിന്നിട്ട് കാര്യല്ല്യ മൻസ്സിലായി പിന്നെ വെർ തെ പഠിച്ച പൈസിം പോവും മറ്റേ പൈസിം പോവും
പിന്നെ ഇനി ഓർഡർ കിട്ടിട്ട് അഹ് കൊളായാലും നഷ്
ആഹ് അതാണ് അയ്യോ ഇൻസ്റ്റഗ്രാമില് തന്നെ ഇങ്ങനെ കാണാലോ കൊറേ ആൾക്കാര് പറീണെഹ് അഹ് കേടെന്ന് ഇത് കേടെന്ന് ഇത്ര ഉർപ്യ നഷ്ടം വന്ന് പർഞ്ഞമാരി
ആഹ
ആഹ്
അങ്ങനെയൊക്കെ ആ ഓക്കെ
ഉം ആഹ് ശരി
എ